ഹലോ കേക്ക്ണില്ലേ? ഹലോ
ഹലോ
കേക്ണ്ല്ലേ? കേക്ണില്ലേ ആ ആഹ പറയ് എന്തൊക്കെ വിശേഷം
ആ കേൾക്ക്ന്ന്ണ്ട്
എന്താ വിശേഷം
ഉം ന്താണ് ഫുഡയ്ച്ചോ ഫുഡോക്കെ കഴിച്ചു ഒർ മഴണ്ടോ അവിടെ
കട്ന്നു
മഴണ്ടോ. ഇ പടെ നല്ല മഴയേണ്
ആൻട്
നല്ല മ നല്ല മഴേണല്ലോ ല്ലെ ആ.. അ
ആ മക്കളൊക്കെ കെടന്നോ ആ പകലൊക്കെണ്ടെനി
ആ പിന്നെന്തേന്നു ഫുഡ്ണ്ടാക്യേ
ഇന്ന്.. പ്രത്യേകിച്ച് ഒന്നും ണ്ടാക്കീട്ടൊന്നുല്ല ന്ന് സാതാ മ്മളെ മീൻകറി അയ്ലക്കറി ആ എടക്ക്‌ എടക്കോക്കെ ഇല്ലാതിരിക്ക ചാകും
എന്താ വേറെ സൗണ്ട് ങ്ങനെ കേക്കുന്ന ടി വി ഇട്ട്ണോ
ആ ടിവിടെ സൗണ്ട് കളി കാണ് ണ്ടെ അപ്പൊ
അത് അങ്ങനെ കേക്ന്ന്ണ്ട് ബേൻഗ്രൗണ്ടായി വേറൊരു സൗണ്ട് ങ്ങനെ വരാ
കട്ക്കെ ഇപ്പൊ ഇപ്പ ശരിയാവും കൊറക്കട് ആ വേറെ ന്താ അങ്ങനെ പോണ് കൊഴപ്പൊന്നുല്ല ജ്ജ് എപ്പളാ കട്ക്കലൊക്കെ ഉ ഏയ് ചെറ്ത്ണ്ട് താ വ്ടെ ഏ ആ ചെറ്ത് ഒറ്ങ്ങിട്ടില്ല
എത്ര വയസാ ആ ന്റെ മോളും മൂന്ന് വയസ്സാണ് എനിക്കുണ്ട് മൂന്ന് വയസ്സായ ഉ
ആണ് ല്ലേ ഇവ്ടെണ്ടോന്ന് അത് ഒറ ങ്ങേല്ല ഞമ്മള് ഒറ്ങ്ങിയാലും ചെലപോ പകലു ഒറ്ങ്ങിയാലും വൈകുന്നേരം തന്നെ വൈകും
ആണോ ആ അതെ പകല് ഒറ്ങ്ങിയാല് രാത്രി ഒർങ്ങാൻ നേരം വൈകും
ഉം ഒറ്ങ്ങീട്ടില്ലെങ്കിലും ആ ഞാനപ്പഴാണോ കട ക്കണ് അപ്പളെ കടക്കൂ
അ ഹ് ശരി ഉ ഇവിടെ ഇവള് പകല്‌ ഉറങ്ങിയിട്ടില്ലെങ്കിൽ മഅ്രിബാങ്കൊടുക്കുമ്പോത്തിന് ഒറ്ങ്ങും ഒറർക്കം വരും ഒല് വേ ചോറും കൊട്ത്ത് ചോറ് കഴിഞ്ഞാ പിന്നെ ഒറ്ക്കും എങേട്ടാ പോണ റിയില്ല അപ്പ അറീലാ ഉ ആ
ക്കെ പ്രശ്നവല്ലേ.
പിന്നെ നമ്മള് എന്നാണോ കെട്ക്ണ ആ സമയം വര നാളെ നടക്കും
അതെന്നെ നമ്മള് വേഗം അർജന്റ് ചോറൊക്കെ കൊടു ക്കും
അതെ വേ ഒറ്ങ്ങിക്കോട്ടെ വിചാരിച്ക്ക്‌ണ് പക്ഷെ ആള് ഒർങ്ങോ
ഇല്ല ഒറ്ക്കുല്ല ആ അങ്ങൻത്തന്നെ നേർത്ത നീക്കുപ്പൊ
ആര് മോളോ
ആ
ഇല്ല ഇല്ല ഓള് ഒൻപത് മണിയൊക്കെ ആവും കാരണം രാത്രി നേരം വൈ സുഗല്ലേ കടപ
ആ
ഉം
ഞങ്ങള് വൈകിട്ടന്നെ നീച്ചല് ഓള് ചെലപ്പോ എട്ടണി ക്ക ഉം എട്ട് ണി ഒമ്പത് മണി ക്കെ ആകും അപ്പം പിന്നെ ചായെം കടി ഒന്നും കുടിച്ചൂല പിന്നെ ചോറോ കഞ്ഞി ഇ എന്തേനൊക്കെ കുടിച്ചോളൂ ഏ
എന്തേലും ജോലിക്ക് പോവുന്നുണ്ടോ ഇങ്ങള്
ഇല്ല ല്ല പോണൊന്നൂല
ശരി ഒരു ഒരു ഒരു കുട്ടിയാണോ ഉള്ളത്?
മൂന്നാള്.
അയ് ശരി
വൽതേഴില് പഠിച്ചിട്ട് ം ആ ണ്ടാക്കും
പക്ഷെ ങ്ങനെ ബിരിയാണി ഒക്കെ എങ്ങനെ ഇണ്ടാക്കാ?
ബിരിയാണി ചിക്കനോണ്ടാണെങ്കീ അതുമാരി പൊരിച്ചും കെയിക്യോക്കെ വെച്ച് നല്ല മസാലെക്കെട്ട്
പൊരിച്ചിട്ടാണോ ചിക്കൻ
ആ പൊരിച്ചിട്ട് ആ ചിക്കൻ പൊരിച്ചിട്ട് വെക്കും. അല്ലെ ഇറച്ചിയാന്ന്ണ്ടെങ്കിൽ പോത്തിറച്ചിക്കെന്ന്ണ്ടെങ്കി അധികം കുക്കറിലക്കെ വേവിച്ചിട്ട് അങ്ങനെ അപ്പോ ചിക്കൻ വേക്ണങ്ങനെ പിന്നെ ചെലരൊക്കെ അങ്ങനെ പച്ചക്ക് വെക്ക്ണ്കാണാ ഈ കല്യാണത്തിന്റെ അങ്ങനെയൊക്കണ്ടില്ലേ?
പുയ്ങ്ങീട്ടൊക്കല്ലേ ആ മസാലയിലിട്ട് വേവി
ആ മസാജ് ആ അങ്ങനെവെക്ക്ണ കാണാ പൊരിച്ചാ ഇതിങ്ങനെ ഒടഞ്ഞ് പോവൂല
ആ ലെ
ഇങ്ങളെവടെ എങ്ങനെ വെക്കല്?
ഞങ്ങളും രണ്ട് ടൈപ്പില് അ് വെക്കും പൊരിച്ചിട്ടും വെക്കും മറ്റേ മസാലണ്ടാക്കിട്ട് അയിലിട്ടിട്ട് അങ്ങനീം വെക്കും. നെയ്ച്ചോറച്ചാണ്ട്ടൂം ചിയ്യും ഞ്ചീ ടും
ആ അങ്ങനെലെ മന്ത്യോനക്കെ വെക്കാനറിയോ?
ആ മന്തി വെക്കും. ഞങ്ങളവടെ ണ്ടാക്കീണ്ടായിരുന്നു. ആ ആ ഒരാഴ്ച്ച മുന്നേ മോളെ ബർത് ടെര്ന്നു മൂന്നാമത്തെ അപ്പൊ ഞങ്ങള് മന്തി അൽഫാമ് ആദ്യായിണ്റ്റാണ് ണ്ടാക്കണേ കൊഴപ്പൊന്നൂല്ലായിരിന്ന്. നല്ല എരിവ്ണ്ടായി. മറ്റേ പെരി പെരി ചിക്കന് ണ്ടല്ലോ. അതെര്ന്ന്ണ്ടാക്കീന് നല്ല എരിവ്ണ്ട് എനക്കൂംപ്പൊന്നുംണ്ടായില്ല. കുറച്ചും മറ്റേ ആ അതെ ആദ്യായിട്ട് ണ്ടാക്യതാ യൂട്യൂബില് നോക്കണ്ടാക്യതാണ് ട്ടോ. ചില്ലി ഫ്ലേക്സൊക്കെ ഇട്ട കൊറച്ചൂടി പോയി മുളകിന്റെ പൊടിച്ചതൊക്കെ. അതില് വയങ്കര ന്നാലും ബാക്യായിറ്റോന്നൂല്ലലോ എല്ലാരും തന്നീണ്ട്.
ആ ം മന്തി എങ്ങനെ വെള്ളത്തില് വേവിക്കലാ അതോ ഊറ്റിങ്ങാണ്ടോ?
ഊറ്റിട്ക്കാ വെള്ളം തിളപ്പിച്ചിട്ട് ഊറ്റി ആഹ് വറ്റിച്ച്ണ്ടാക്കുമ്മന്തി
ആഹ് അങ്ങനെ ചെലോല് വറ്റിക്ക്ണ് കാണാ ആ വെള്ളത്തന്നെ.
അയ്ശരി നെയ്ച്ചോറൊക്കെ വെക്കണപോലെ ങ്ങ്ളൊക്കങ്ങനെ
ആഹ് ഞങ്ങള് ഊറ്റിങ്ങാണ്ടന്നെ ആദ്യരി ഊറ്റി വേവിച്ച് വെക്ക ആ അതാ രസം.
പിന്നെങ്ങളാ ഭാഗത്ത് വെന്നള്ളൊക്കള്ള ഏരിയാണോ ങ്ങള് കെണർലൊക്ക വെള്ള ണ്ടാവോ?
ആ ണ്ട് ണ്ട് വള്ളൊക്കെള്ള ഏര്യന്നെണ് വെള്ളൊന്നും ഇതുവരെ വറ്റീറ്റൊന്നുല്ല.
വേനൽ സമയത്തൊക്കെ നല്ല വെള്ളയുണ്ടാവുമായിരിക്കും.
ആഹ് ഉണ്ട്ണ്ട്.
ശരി മറ്റേ പൈപ്പ് ലൈന്റെ ഇതുണ്ടോ കണക്ഷൻ ഇണ്ടാ.
ഇല്ല ഇല്ല അതൊന്നുല്ല, കാരണം ഇതിന്റെ ആവശ്യം ഇതുവരെ വന്നിട്ടില്ല. ഏഹ് നിങ്ങക്കേ അവിടെ.
ഞങ്ങൾക്ക് വേനൽ സമയത്ത് വെള്ളം കുറവേക്കാരം പക്ഷെ ഞങ്ങക്ക്. ചെപ്പാൻ കുടിവെള്ള പദ്ധതി ഉണ്ടല്ലോ അതുണ്ട്.
ആഹ് ആഹ് ആഹ് അയിന് എന്ന് വരും.
ഒന്നരാടം ഒക്കെ ഒരു ദിവസം വന്നാല് ഏഹ് ഒരുദിവസം. ഇടവിട്ട് അങ്ങനെ ഉണ്ടാവല്ലോ അങ്ങനെയാണ് വരാ.
ആഹ്
സമയത്ത് ഞങ്ങള് ആ വെള്ളമാണ് ഉപയോഗിക്കുക.
അങ്ങനെ ഞങ്ങള് ആഹ് അതെ. അങ്ങ് ഇവിടെ പാടത്തിന്റെ വക്കത്താണ്.
ആഹ് ഇവിടെയും പാടും തോടൊക്കെ ഉണ്ട്, എന്നാലും ഞങ്ങള ഈ ഏരിയേല് ഞങ്ങള്. കിണറിലാണ് ആദ്യം വെള്ളം വച്ചത്. ബാക്കിയുള്ള ഓരോ കിണറിലൊക്കെ . അറിയില്ല ഞങ്ങള് കിണറില് വേഗം വെള്ളം വറ്റിവും ചെയ്യും മഴ പെയ്താലേ വെള്ളം കൂടും ചെയ്യും.
ഏഹ് ആഹ് ഇവിടെ പിന്നെ വെള്ളൊക്കെ വേഗം. കൂടും രണ്ടും മഴ പെയ്താൽ മതി, പക്ഷെ വറ്റിയിട്ട് ഒന്നുല്ല ഇതുവരെ.
നിങ്ങള് കിണറ്.
ചെറുതാണ് ഞങ്ങൾ തറവാട്ടത്തൊക്കെ ചെറുതാണ്, ഞങ്ങൾ നിക്കണോയെടുത്ത് അ അത്യാവശ്യം പാടത്തെ. പിന്നെയും ചെറിയ കിണർ തന്നെയാണ്, വലിയ ആഴം ഒന്നുമില്ല.
പള്ളിയിലെ ആയില്ലാതെ കല്ലുകൊണ്ട് ഉണ്ടാക്കിയ നല്ലയായിരിക്കുല്ലേ. ഞങ്ങള് എല്ലാ വല്യ കിണറായ് ഈ പാറ ആഹ് ഈ പാറസ്ഥലത്തൊക്കെ നല്ലതായി. കുഞ്ഞ് കിണറ് ആ കിണറ് ഇവിടെ ആഹ് ആഹ്. മുക്കി എടുക്കാനൊക്കെ കൊറച്ച് ബുദ്ധിമുട്ടാ പതുക്കെ വലിച്ചിൽ .
ആഹ് ഞാന് എന്റെ വീട്ടില് അങ്ങനെയാണ് നല്ല ആഴുള്ള കിണാറാണ്. ഇവിടെ കെട്ടിച്ചോടുത്തതേമാരി ചെറിയ കിണറാ. ചെറിയ വട്ട റിംഗ് ഇല്ലേ ഏഹ്.
കൃഷിയൊക്കെ ഉണ്ടാക്കണേ ഇഷ്ടാണോ പച്ചക്കറികള്.
ഏഹ്
പച്ചക്കറികളൊക്കെ.
അതൊക്കെ ഉണ്ട്. ആഹ് ഉണ്ടേ അവിടെയുണ്ട് ഇവിടെ തറവാട്ടിലുണ്ട്, അവിടെ എന്റെ വീട്ടിലില്ല അവിടെ സ്ഥലം ഒന്നുല്ല. ഇവിടെയുണ്ട് ഇവിടെ ഉമ്മ പൂളീം ചേമ്പും മഞ്ഞളും. ഞങ്ങൾക്ക് കുരുമുളകും അങ്ങനെ കൊറെ. മുളക് തക്കാളി അതൊക്കെയുണ്ട് ഇക്കാ.
കുരുമുളക് മറ്റേ വള്ളിയായിട്ട് പോണതാ അങ്ങനെ കേറി പോണതാ ആണോ മരത്തിലേക്ക്.
ആഹ് കേറി പോണതാണ്. കയറി പോണത് തന്നെ മരത്തിമേ കൂടെ പടർത്തി ഏഹ്. കൊറെ ഉണ്ട് വിക്കല് ചെലെ ഞങ്ങളെ വീട്ടത്തെ ആവശ്യങ്ങൾക്ക് വേണ്ടിക്കേണ്ട് എടുക്കും.
ആഹ് ശരി ഇവിടെയാ അങ്ങനെ തന്നെ വീട്ടി ക്ക് എല്ലാ ആവശ്യങ്ങൾക്ക് കിട്ടും ഞങ്ങൾ ഇതുവരെ വാങ്ങിച്ചിട്ട് ഒന്നുമില്ല.
ഏഹ് ഇവിടത്തെ ഉമ്മാന്റെ വീട്ടിലതേമാരി കൊറെ വിത്ത് ഉണ്ടക്കട്ടോ. ഒന്ന് അവിടെ റബ്ബറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു വിറ്റിനു കൊറെ. ആ ഇവിടെ വി വിക്കാനോന്നില്ല ഇപ്പ ഇവിടെ പുതിയ പരമാ പ്പ അവിടക്കൊരു വള്ളി കൊടുന്നു കുഴിച്ചിട്ടീനു അങ്ങനെ
ചക്ക മാങ്ങ ക്കെ ഇണ്ടോ വീട്ടിൽ
ആണ്ട് അത് ഇ കൊല്ലാണ് ആദ്യായിട്ട് കാഴിച്ചത് അത് കയിക്കുമ്പോ തന്നെ കേട കിട്ടീല ഒന്നും കാഴിച്ചപ്പോ തന്നെ കേട് വന്ന കറുപ്പ് കളർ വന്ന്കാണ്ട് അങ്ങനെ കേടന്ന് ചക്ക ഉണ്ട് പഴഞ്ചക്കണ്ട് മറ്റേ മറ്റ ചക്കല്ല ട്ടോ
ആ ഞങ്ങളവിടെ ചക്കണ്ട് പഴചക്ക വരിക്കച്ചക്ക മാങ്ങ തീരല്ല മാങ്ങനെ തയ്യ് പോലൂല്ല ഇവിടെ ഹേ
ഏ എവിടെ നീലമാങ്ങ പറയണേ മാങ്ങ അത്ങ്ങനെ
പഷെ ന്റെ വീട്ടിലുണ്ട് ഒട്ടുമാവ് പല കോമാങ്ങ ആ പല പക്ഷെ ഇവിടെ ഫുള് ഇല്ല ചക്കല്ല മാങ്ങണ്ട് ഇവിടെ മാങ്ങ ഇല്ല ചക്ക ഉണ്ട് ഹ് നേരെ തിരിച്ച്
അതുകൊണ്ട് അങ്ങോട്ട് ഇങ്ങോട്ടും ക്കൊക്കെ കൊണ്ടോകാലോ
കൊണ്ടോവാ ഞാൻ അങ്ങോട്ട് പോകുമ്പോ ചക്ക കൊണ്ടോവും അവിടന്ന് ഇങ്ങട്ട് മാങ്ങ കോ ഓകെ ഓകെ ഓക്കേ